ഓഹ് ഹലോ സുഖവാണോ?
ആഹ് സുഖവാണ് ആഹ് ചോറെയ്ച്ചു ചായ കുടിച്ചോ?
ആഹ് ആഹ് രണ്ടും കഴിഞ്ഞോ ചായുടിം ചോറുന്നലും കഴിഞ്ഞോ ഇത്രെ ചായ ഇത്രെ നേർത്തയോ?
ന്നേരം അഞ്ചുമണിയായിലെ കുട്ടികൾക്കൊട്ത്ട്ടൊ അഞ്ച് മണിയായിലെ ഉം
ഉം ഇന്നോക്കില്ലെ ഞങ്ങള്ന്ന്പ്പം മൂന്ന് മണിക്കാ ചോറുണ്ടെ
ആഹ് ആഹ് ഇന്നെന്താ വൈകിയെ
അത് ഈ ഒഴിവ്ള്ള ദിവസ ഒരുപാട് പണിണ്ടാവും ഞാറായ്ച്ച
അപ്പൊ വേറെ കൊറെ പണിയാള്ണ്ടാവും അവൊക്കെ കഴിയുമ്പോത്തിന് നേരം വൈക്കുലെ
ആന്നേ നേരാണ്ണി ഇന്ക്കൊര് കൊറ് കൊർച്ച് പൊ എങ്ങട്ടും പോവാല്ല്യല്ലോ ഒന്നും കൂടെ കട്ക്കും ന്നീച്ചാൻ നേരം വൈക്കും
ആഹ് മട് ആഹ് രാവിലല്ലെ ആഹ് എണീ
അപ്പൊ ഒന്നും കൂടെ കട
ആഹ് ഇങ്ങള് ആശാ വർക്കറാലെ
പിന്നെ നേരം ചായ കടിയെ
ആഹ് അതന്നെ
ആഹ് ഇപ്പേയ് ഈ രാവിലെ കഴിഞ്ഞാ തന്നെ ആഹ് രാവിലെ എല്ലാ പണിക്കും നേരം വൈകല്ലോ മറ്റെ രാവിലെ എണീറ്റമ്മളെ പണിയൊക്കെ റെഡിക്ക് വേം
അതന്നെ ആഹ്
ആഹ് ആഹ് ഏഹ് ഞായറാഴ്ച എപ്പളെ എണീക്കല് ഉം ഏഹ് ഞാറായ്ച്ച എപ്പളാ എണീക്കല്
എട്ട് മണിയൊക്കെ ആകും നീക്കാൻ ഹെട്ടുമണിയൊക്കാവു ണീക്കാൻ ഉം
ആഹ് അങ്ങനെ എന്നട്ട ചായടി കഴിഞ്ഞില്ലല്ലോ എന്നാ ചായക്ക് കടി അ ആഹ് ചായക്കെന്താ കടി യ്ച്ച ന ആഹ് വൈകുന്നേരം
ചപ്പാത്തി ഞാനും കാര്യമായിട്ടൊന്നുംല്ല ഇപ്പൊ ചോറുണ്ടിട്ടേള്ളോ ഞൻ
ആഹ് ആഹ് രാത്രി ച
ഇപ്പൊ ചോറ് രാത്രി ചോറന്നെ രാവിലെ എരുന്നു ചപ്പാത്തി ചായക്ക്
ആഹ് അങ്ങനെ
ഉം.... അതൊക്കെണ്ടാക്കി കുടിച്ചപ്പൊക്ക് അവിടെ എന്ത് വരുത്ത പറഞ്ഞന്തപ്പ തോന്നണ രണ്ടാള്ബ്ടെ ഉണ്ടായിനി മൂന്ന് ചെറിയറ്റിങ്ങ ന്ന് ചെറിയാൾക്കാരാണ് നാല് വയസ്സ് അഞ്ചര വയസ്സൊക്കെ ആയവരള്ളേര്ന്നു
ആഹ ആഹ രണ്ട കുട്ടികളെ എത്ത കുട്ടികള അല്ലേ
അവി കുട്ടി
ആഹ ആ അവിടെ എനിക്ക് രണ്ട കുട്ടികളാണ് വലുത മൂന്നിലാണ് സ്കൂളില് അന്റെ രണ്ടാമത്തത്ന് രണ്ടു വയസ്സായിട്ടുള്ളൂ അങ്ങനെ പോവ്ണ്ട്
എന്ന ആരൊക്കെ ഇണ്ട് വീട്ടില്
വീട്ടില് ഞാനുണ്ട് എന്റെ രണ്ട കുട്ടികളും ഉണ്ട് കുട്ടികളോ ഇപ്പ അവിടെല്ല അവര് വിദേശത്താണ് പിന്നെ മൂത്തച്ഛനും മൂത്തച്ച്ചിയും ആരും മക്കളുണ്ട്
ആ എല്ലാരും ഒരു വീട്ടിൽ ഇല്ല
ആഹ എല്ലാരും ഒരു വീട്ടിലാണ് പ്രത്തേച്ചന് എ ക പരിപ്പണി തുടങ്ങണ്ട് അപ്പ മഴപ്പോ നിർത്തി വെച്ചതാണ് ആഹ അത് തന്നെയ ഞങ്ങളി ഇവിടെ മഞ്ചേരി ആനക്കയം
മഞ്ചേരി ആഹ ആഹ ആഹ എന്ത ഓട്ട സ്കൂൾ പോണണ്ടാ
അണ്ട്േ മൂന്നാം ക്ാസ്ിലന ആ മൂന്നാം ക്ലാസ്സിലാണ് ആ അങ്ങനെ പോണ്ട് ഒക്കെ ശനിയാഴ്ച ഉണ്ടാവൂലേ വർക്ക്
ദ അണ്ടാച്ച ന വ
ആ അല്ലാത്ത ദിവസൊക്കെ ഉണ്ടാവൂല്ലേ
ഇ ഇണ്ടായിരുന്നു രാവിലെ ഞാൻ പോയി പോന്നന്ന് പോളി എടുക്കലായിരുന്നു ഉ രാവിലെ തറന്നൊക്കെ കൊടുത്തോണ്ട് പോ ആ അവിടെ ടീച്ചറുണ്ട് ബന വർക്കറുണ്ട്
ആ അെ
നിങ്ങളെ ചെറുതിന്െ കൊടുക്കണ്ടേ
എങ്ങനെ
നിങ്ങള് ചെറു ചെറുതന് കൊടുത്തില്ലേ
ഇന്ന് പെരും പനിയണേ ആഹ ഇന്നിപ്പോ രാവിലെ എണീട്ട ഇപ്പ ഭയങ്കര പനെ അപ്പൊ
അേ
ഒ പെരുമ്പ മഴള്ള ദിവസല്ലേ
ആഹ് എന്തൊരു മഴയൊന്നില്ലേ
ആ അപ്പൊ പിന്നെ കുട്ടി അങ്ങ അംഗവാടി പറഞ്ഞാലേ കൊറച്ച്റത്ത് പക്ഷെ അങ്ങ ഓണൊക്കെ വളക്കണ സ്ലം പോലൊക്കെയാണ് പക്ഷെ പേട ഏ വയ്യറനാട് കാട് ഏ അത്രക്കെ എടുത്തല്ല പിന്നെ അല്ലല്ല ചെറിയൊരു അറക്കൊക്കെ ഉണ്ട് അവിടെ വെളിക്ക് വീ്യാനൊക്കെ ചാൻസള്ള സ്ഥലാണ് അപ്പ ഈ കുട്ടിനെ കൊണ്ട് മഴയത്തൊന്ന് ചെറപ്പോ ഓടിപ്പോയി പോരാനൊന്ന കഴൂല്ല
നാളെയും കൂടെ ഇണ്ടാവും
നളെയുംണ്ടാക അങ്ങരു വാടൽ ഞങ്ങ അംഗൻവാടിയിലൊക്കെ നാളെയണ്ട്
ആഹണ്ട എല്ലായിടത്തും ഉണ്ടാവല്ലോ
ആ ഇവിടെ നാളത്തെ അറിയില്ല നാളണ്ട
ചില സ്ഥലത്ത് ഒരു കൊണ്ടരും നാളെ പോലും നമ്പർ ഇടാൻ പരൂലേ വീട്കളില് അപ്പോലെ കയ്യിലിണ്ടാവും
ആഹ് സാന എസ്ട്ര കൊറേ ഇണ്ട്ന്ന്ണ്ടെങ്കിലേ ആഹ്
ഇല്ല ന്നാലുണ്ടാവും എല്ലാകുട്ടികളും എത്തീട്ടില്ലെങ്കിലെ കൊടുക്കാത്ത കുട്ടികള്ക്ക് ഇള്ളതുപോ ല് ഐസിൻ്റെ പാത്രത്തിലെച്ചിട്ട് കൊണ്ടോരും ഒ ഒര് ബാഗി വെച്ചിട്ട് ഐസിൻ്റെ ഒര്ബാഗില് അയ്ൻ്റുള്ളില് മര് ന്നും ഐസും കൂടെ വെച്ചിട്ട് കൊണ്ടൊരും ഇവിടെ കണ്ടിട്ടാ നി ഇങ്ങളടുത്ത്ണ്ടോടെ അറിയില്ല ഇവിടെക്കെ ഞങ്ങള് കൊടുക്കല്ണ്ട് അത് അമ്മള് ഈ വീട് നമ്പറിടാൻ പോമ്പോ അമ്മള് കൈ പിടിക്കും കൊടുക്കാത്ത കുട് ട്ടീകള് കണ്ടെങ്കിലേ കൊടുക്കാം ഉം അല്ലാത്തോരു അങ്കനവാടീ കൊണ്ടാരും രാവിലെത്തന്നെ ഓര് വിള് ച്ചു ചോയ്ക്കും വരുന്നുണ്ടോന്നുള്ളതെ ഊം ആ മരുന്ന് ഐസൊന്നെടുക്കാൻ പറ്റൂല ആയ്സ്സ് മരുന്ന്
പ്രാശ്യം പോആലോ ലേ അപ്പൊ ഇന്നപ്പോ മയേ ഏഹ് ഒന്നെങ്കി പെരും മഴല്ലേനിയോ വ്ടെ രാവിലെ
ആഹ് അന്ന് രാവിലേ മഴ കിട്ടുന്നീല എ ഇന്നാലെ അയിൻ വരി നല്ല മ വെയ്ലും
ട്ടേ പിന്നെ അതിമക്ക് നോക്കാഞ്ഞെ കുട്ടിനെ കൊണ്ട് ചെൽപ്പെ നമ്മള് പോയാ ഓടി വീണതാണ്ട് പിന്നെ അയ്ലേറെ പണിയാവും
ആഹ്
പിന്നെ
അതൊന്നും ആയില്ല
അയ്ൻ ആഹ് ആ ഉച്ചക്കേശം ഒന്ന് വെളിച്ചം വെച്ചിക്ണ് പ്രാന്തൻ
ഇന്ന് അഞ്ച് മണിവരേ ഇൻ ണ്ടാവും ഇന്നഞ്ചുമണി വരേണ്ടാവോന്നറിയി
നാ പിന്നെ കുട്ടിക്ക് പനിയാണ് പ ചിക്കാണ്ട് ആഹ് നാളെ ഇണ്ടെങ്കിൽ പോയൊക്കണം ആഹ് അഞ്ച്മണി വരേ ലെ മ്
ആഹ്
ചോണി ആയി
ആ അഞ്ചുമണ്യരെണ്ട് ആയില്ലേ ആഹ് അഞ്ചുമണ്യരേ ഒള്ളു നാളെണ്ടാവും അതെലോട്ത്തു ണ്ടാവും നാളെ
എല്ലാ പ്രാവശ്യോം
ഹലോ ആഹ് എല്ലാ പ്രാവശ്യ അഞ്ച് മണ്യരേണ്ടാവും വൈന്നാരം അഞ്ച് മണ്യരേണ്ടാവും ഓ ഇഞ് നാളിണ്ടാവും നാളെ ബസ്സ്സ്റ്റാൻഡിലും ഇബടെന്നുണ്ടാവൂല അങ്കനവാടികളില്ണ്ടാവും ബസ് സ്റ്റാൻഡിലൊക്കെ ഇന്ന് ഒരു ദിവസേ ണ്ടാവൊള്ളു. എല്ലാട്ത്തുണ്ടാവല്ലോ
അതിലും കൊ
ഓഹ് ഇന്നത്തെ ദിവസം ചെല സ്ഥൽത്തൊക്കെണ്ടാവും ബസ് സ്റ്റാൻഡില് ആഹ് ബസ്സാത്ത്ക്കണോട്ത്ത്ണ്ടാവും ഉം നാളെ അംങ്കനവാടില് മാത് ത്രേണ്ടാവൂ ആഹ് ഉം നാളെ അംങ്കനവാടില് മാത്രേ ണ്ടാവൂ ഏഹ് ഓര് കൊണ്ടേരും കൊ കൊട്ത്താലും മതി ഉം വൈ ന്നാരത്തിനെന്താന്ന്
വൈകുന്നേരത്തിന് ചോറെന്നെ ആഹ് ചോറെന്നെ രണ്ട് നേരം ഞങ്ങള് കൊർച്ച് കുട്ട്യോള് കു കുട്ട്യാളും നാല് കുട്ട്യാളും ഞാനും മൂത്തച്ചിം പിന്നെ മൂത്തച്ഛനേ ഒള്ളൂ ഒന്നായിട്ട് വെക്കും ആകെ രണ്ട് നായോ മൂന്ന് നായിൻ്റട്ത്ത് ക്കെ ക്കൊള്ളൂ
ആഹ്
ഇന്ന്പ്പോ കുട്ട്യാള് ള്ളതോണ്ട അല്ലെങ്കി ഓല് സ്കൂൾക്കും പോയാ പിന്നെ ഓലു ണ്ടാവൂല്ലല്ലോ ഞാനും മൂത്തച്ചിം പിന്നെ എല്ലാരു ഉച്ചെ ച്ചെക്ക്ണ്ടാവൊള്ളൂ രണ്ട് നേരം വെക്കാനൊന്നും ഇണ്ടാവൂലാ
പാ
ഊം
ലേന്റെ ഞങ്ങള് ചെൽപ്പാെ രാവിലെ വെക്കും
രാവിലെ വെക്ക്വല്ലോ
ആഹ് ഇല്ലില്ല്യാ ഞങ്ങക്കാെന്നും ചൂട്ള്ളെ വേണന്നൊന്നുല്ല്യാ ചെൽപ്പം ഞങ്ങള് രാവിലെ വെച്ചെ തെയാൻ ഞ്ഞാ കൊർച്ച് താ വൈന്നാരം വെയ്ക്കും വെച്ചാ ചെൽപ്പത് ബാക്ക്യാവും ചെജ്ജും വെച്ചില്ലെങ്കി തെയൂല്യാ ചെൽപ്പം മ്മക്ക് തെയ്യൂല്ലാന്ന് ചാര്ച്ച്ങ്ങാണ്ട് വെ ച്ചെക്ക്യാണെങ്കില് അത് ചെൽപ്പം വാക്കിയാവും ഉം അല്ലെങ്കില് താ ര് ച്ചാതെയ്യൂല്ല്യാ വെച്ച്ട്ടില്ലെങ്കി
ഉം ചെൽപ്പം ഞങ്ങൾക്കുംണ്ടാവൽണ്ട് ഒരിത്തിരി വക്കലെണ്ടാവാെള്ളു അ ഞങ്ങക്കുണ്ടാൽണ്ട് ചെൽപ്പം കൊർ
മ്മക്കൊരു സംശയാണ് തെയെഞ്ഞില്ലെങ്കിലാെച്ചിട്ട് അപ്പൊ ആഹ് തെയാതിര്ന്നാല് അപ്പൊ അത്രെ വല്യ കോളു ആണ് ണ്ടാവാ വെച്ചിട്ടില്ലെങ്കി അപ്പ ആവശ്യാവും
ആഹ് അതെന്നെ എന്താ എന്താ കൂട്ടാന്
ഞങ്ങക്ക് ചെമ്മീന്ണ്ട് പിന്നെ സാമ്പാറ് അല്ലല്ലാ ചെമ്മീം ഇബ്ടെ പിള്ളേർക്ക് മത്തി പെറ്റൂല ചൊ ഒര് ഒര്ത്തന് വൽത്‌ന് ഓന് ചെമ്മീനും എറച്ച്യേ കയ്ക്കൊള്ളൂ മറ്റേ മീനൊന്നും കൂട്ടൂലാ ഒര് മീനും കൂട്ടൂലാ അത് രണ്ടു ആണേ കൂട്ടും ചെമ്മീനും എർച്ചിം അതിനു മാണ്ടി ചെറിയർക്ക് എന്തായാലും വാ പൊരിച്ചത് വേണം ഇപ്പം മത്തി പൊരിച്ചും ചെയ്ത് ഓന് കൊറച്ച് ചെമ്മീനും ഉണ്ടാക്കി ഞങ്ങക്കൊരു സാമ്പാറും
ആഹ് ആഹ് ചെമ്മീനത്താ റോസ്റ്റ് ചെയ്തക്കെ ഉള്ളീം തക്കാളീം വാട്ടിക്കാണ്ടോ
ആഹ് ആഹ് ആഹ് ആഹ്
അഹ് ആഹ് അപ്പൊ രണ്ട് വിധം ഇണ്ടാ
പിന്നപ്പോ നല്ല മത്തിയിണ്ടല്ലോ ഏഹ്
രണ്ട് വിധം ഇണ്ടാക്കേണ്ടിവരൂല്ലേ പിന്നെന്താ ചേച്ചീന്നാ ന്നെ വിളിക്കേണ്ടിട്ടോ ആഹ്
ആഹ് ശരി ആഹ് ആയിക്കോട്ടെ